ഹലോ
ആഹ കേക്കുന്നില്ലേ
ആഹ കേക്കാം ആ
ആഹ ഓക്കെ എന്താ പിന്നെ വിശേഷൊക്കെ
വിശേഷമൊക്കെ സുഖം ജോലി ഒതുങ്ങിയോ
ആ് ഏകദേശംൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുളിക്കാനി കുളിക്കാൻ മടിയായിട്ട് ഇങ്ങെ ഇരിക്കായിരുന്നു
ആഹ ഒന്ന് നല്ല വെയിലേ അപ്പൊ ഉണങ്ങിയ തുണി നമ്മള് കൊറച്ച ദിവസയിട്ട് അലക്കിയ തുണികള നാനന്നെ കുതിർന്ന് കിടക്കും അതാണെങ്കിൽ വെയിൽ കൊണ്ടില്ലെങ്കിൽ ഭയങ്കര നാറ്റവുംഅല്ലേ
ആ് അതാണ് പക്ഷെ എനിക്ക് എന്തോ സുഖണ്ടിട്ടോ മ നമ്മള് മേല ആൾ പോല ആയതു കൊണ്ടേ അവിടെ നന്നായിട്ട് കാ തട്ടു അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അതെ
ഇത് മുകളില് നമ്മള് മറ്റേ ഷീറ്റ് അടിക്കുമല്ലോ അങ്ങനെ ഷിറ്റ് അടിക്കാൻപറഞ്ഞപ്പ എന്റെ ഹസ്ബൻഡ്കേട്ടില്ല അതിന്റെ ഒന്നും ആവശ്യവില്ല നല്ലവെയിലാ ന്നറഞ്ഞ്
ആ നല്ല വെയിലാ
ഇപ്പ വെയിലുംപോയി എല്ലാംപോയി ഇപ്പൊ നോക്കാന്നേരത്ത് ഷീറ്റടിക്കാൻ ആളെ കിട്ടുന്നൂല്ല മഴയൊക്കെ ആയതോണ്ട് എല്ലാർക്കും ജോലിക്കരാൻ മടി വിളിക്ക് വിളിക്കുമ്പ- തന്നെവര് പറയുന്നത് മഴയ- ക്കല്ലേ വെയില് വരട്ടെ പ്പൊവരാം
ആ നമക്കിപ്പൊ മയത്താ വേണ്ടത് അതെ ഉം ഇന്ന് ഇന്നെനി- നിക്ക് തോന്നത് അധികാളുകളും ഡ്രസ്സൊക്കെ ഒന്ന് ഒണക്കാനിട്ടത് ദിവസാരിക്കും
ഓ അതെ അതെ അങ്ങനെ ഇപ്പൊ നമ്മള് ഞാൻ എന്റെ എനിക്ക് എന്റേ ഹസ്ബൻഡിന്റേം മക്കൾടെ ഡ്രസ്സ്മാത്രെ കഴുവാനുള്ളേ ബാക്കി അവർടത് അല്ല എന്നോട് കഴിവണ്ടന്ന്പറഞ്ഞിട്ടൊണ്ട് എന്ന് വച്ചാ എല്ലാർടേം കൂടെപാടല്ലേ
ആ ഒറപ്പല്ലേ
അവടെ പിന്നെ വാപ്പാന്റേം ഉമ്മാന്റേം നാത്തൂന്റേം നാത്തൂന്റെകൊച്ചിറ്റെതും അത് നാത്തൂനൊ അല്ലെങ്കി അമ്മായിമ്മ കഴു
ആ ആ
കതൊരുശ്വാസാണ്
അതാണ് അല്ലാതപ്പ നമ്മളിപ്പോ എല്ലാർക്കും കഴിക്കാന്നൊക്കെപറഞ്ഞാ ബുദ്ധിമുട്ട് തന്നേണല്ലോ
വാഷിംമെഷീൻ ഒണ്ടെങ്കി കൊഴപ്പില്ല ഇത് കൈവെച്ചല്ലേ
ആ അതെ അത് ഏറ്റോം ബുദ്ധിമുട്ടാണ് മെഷീൻ ഇണ്ടെങ്കി പിന്നെ നമുക്ക് അതിലോട്ട് അങ്ങട്ട് ട്ടൊടുത്താലെ പിന്നെ എല്ലാവരതുംകു ഒപ്പായാലും വല്യ ബുദ്ധിമുട്ട ട്ടില്ല
ഇല്ല കൊഴപ്പില്ല അപ്പൊ ഇത് അതിന്റെടയ്ക്ക് എന്റെകൊച്ചാണെങ്കി ഒരു പത്ത് മിനിറ്റിനെടയ്ക്ക് ഒരുപത്ത് വട്ടം എഴുന്നേക്കും ഒറക്കോന്ന് പറഞ്ഞ സാധനംഇല്ലേ ഇന്നലെ രാത്രിയണെങ്കി ഒന്ന് രണ്ട് മണിക്കാ ഒറങ്ങിയതെ വന്നിട്ട് നോക്കാന്നേരത്ത് രാവിലെ അഞ്ച്- അഞ്ച് മണിക്കു എഴുന്നേറ്റന്നരിക്കും നാത്തൂന് നൈറ്റ് ആണ് ഹോസ്പിറ്റല വർക്ക് ക്കെന്നാണ് അപ്പൊ അവളെ കൊച്ചനേയും കൂടെ അല്ല നഴസരിട്ട ഹോസ്പിറ്റല അഡ്മിനിസ്ട്രേഷൻ പഠഞ്ഞിട്ട് ഓഫീസില്
ആ ആ ഓക്കെ
അപ്പൊ അവളെ കൊച്ചിനെ ഇന്ന് ഞാൻ വിടണമായിരുന്നു കാരണം അവക്ക് നൈറ്റല്ലേ അങ്ങനെൊക്കെ്പഴല്ലേ നമുക്ക് സഹായം വേണം ണ്ടത്
ഉ ഉമ്മ ഉമ്മ വീട്ടില ആ ആ മനസിലായി ആ ശരി
ഞാനണെങ്കില് രാവിലെ അഞ്ച മണിക്ക് അതിന എഴുന്നേറ്റായിരുന്നു അവന് അവന് ഏഴരക്ക് ബസ് വരും അപ്പൊ ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്ത
ആ ടൈം ആവുമ്പോയേക്കൂലേ
ആ് ഏഴര ആവുമ്പോ ബസ്സ് കറക്റ്റ് ഇവിടെ എത്തും ഒരു മിനിറ്റ് വൈകി അവര് സ്കൂളിൽ പോയി പരാതി പറയും
ഏ അങ്ങനെുണ്ടോ
അത് എൻന്റെ മോള പോണ ബസ്സിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് പ്രൈവറ്റ് സ്കൂൾ ആണ് പിന്നെ ആണെങ്കിൽ അയാൾക്ക് ഈ ഭാഗത്തോട്ട് വരാൻ ഇഷ്ടമല്ലാട്ടോ ഒരു പ്രാവശ്യം വന്നപ്പം വയല ലിന്റെ ഒക്കെ സൈഡില ആായിതാണ് വീട് അപ്പൊ ഒരു പ്രാവശ്യം വന്നപ്പോ ഇപ്പൊ വണ്ടി ഒന്ന് ഇതായി
തട്ടിട്ടുണ്ടായിരുന്നു
യല്ല ചെരി ചരിഞ്ഞൊന്നുംല്ല ചെരിയുന്ന പോലെ അപ്പൊ അവർക്കരു പേടി ഇനി വയലിലോട്ടൊങ്ങാനും മറഞ്ഞാലാ അപ്പൊ അവർക്ക് അതിനന് ശേഷം കൂടെ വരെ ഇ അപ്പൊ അവര് പറഞ്ഞ നിങ്ങ ഒന്നെങ്കിൽ നിങ്ങ കൊണ്ട കൊണ്ടു വിടണം വീ സ്കൂളിൽ കൊണ്ടവിടെണം അല്ലെങ്കിൽ റോഡിലോട് കേട്ട വേറെ മെയിൻ റോഡ് ഉണ്ട് അത് നമ്മള് ഇവിടന് അമ്പരൂബ കൊടുത്തു പോകണം മെയിൻ റോഡി പോവാൻ അങ്ങോട്ട് കേറ്റി ആ ആ അങ്ങോട്ട് കയറ്റി നിർത്തണന്ന് എങ്കി പിന്നെ നമുക്ക് സ്
ആ അതെ പി ന്ന പോക ഹ പിനെ വിക്കണ്ട ആവശ്യ
അതാണ് അത് ഈ ജോലി ഇതൊക്കെ എടക്ക് അ കൊച്ചു ജോലിക്ക് പോണേണ് എനിക്ക് ക്ക് എന്റെ കൊച്ചിനെ വിടണം പിന്നെ ഉമ്മാക്ക് വയ്യാത്ത ആള ആ ഇതിന്റെ എക്കെ ഇടെല് അവർക്ക് ഇനി
അം അങ്ങോട്ടും കൂടെ ആക്കി കൊടുക്കണം
അപ്പൊ അതൊന്നും പറ്റൂലെങ്കിൽ നമ്മള് സ്കൂൾ മാറ്റിക്കും കൊള്ളാന്ന് പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ ഗതി കെട്ടാണ് അവര് വരണത്
ആ ശരി അങ്ങനെയുണ്ടല്ലേ നമുക്ക് പോയി ആ പ്രൈവറ്റ് ആകുമ്പോ തന്നെ നമ്മളിപ്പോ കുറേ അവര് പറയുന്നത് നമ്മളും കേക്കേണ്ടി വരും നമ്മള് പറയുന്നത് അവരും കേക്കേണ്ടി വരുന്ന് പറഞ്ഞ പോലെ
ആ അത് എന്ത് സംഭവംന് വച്ചാ അവിടെയാണെങ്കിൽ ഒത്തിരി പൈസ ഉണ്ടെ എന്ന് വെച്ച് ഫസ്റ്റ് അഡ്മി ഷൻ ഫീ ആയിട്ട് അമ്പതിനായിരം രൂപയാവും
മാസം ഇരുപതിനായിരം രൂപയാണ് വണ്ടിക്ക് ആയിരത്തി അറ്നൂറ് രണ്ടായിരം എങ്ങാണ്ടാ
എന്താപ്പ അതല്ലേ ആ അതിന്റെ ആവശ്യില്ലല്ലോ അവര് ഇവിടെ വീട്ടി വന്ന് തന്നെ കൊണ്ടോണം നമ്മള അത്രയും ക്യാഷ് ചെലവാക്ക
അതെ അത് യൂണിഫോമ് ബുക് ക്ക് അങ്ങനെ എല്ലാത്തിനും കൂടെ അവര് വാങ്ങിച്ച യൂണിഫോം എന്ന് പറയുമ്പോ യൂണിഫോമിന്റെ തുണിയല്ലേ തരൂ
ആ അൻപതിനായിരം രൂപ ഡൊണേഷൻ വാങ്ങി
വ അല്ല അല്ല അല്ല യൊ അത് വേറെ
ഓ
യു ആ ആ അ മാസ് ഇരുപതിനായിരം ആ ഫസ്റ്റ് ആ രജിസ്റ്റർ ഫസ്റ്റ് നമ്മള് അഡ്മിഷൻ ഫീ അമ്പതിനായിരം ഇതൊന്നും കൂടാത് ത യൂണിഫോം ബുക്ക് എല്ലാം കൂടെ പതിനാറായിരം.
ഓ
അപ്പ നാത്തുവിന്റെ ഭർത്താവിന്റെ വെറുതല്ല ഭർത്താവിന്റെ പെങ്ങടെ മക്കളൊക്കെ അവിടെയണ അവളെ ഭർത്താവിൻ
ആഹ് ആഹ് അപ്പൊ അങ്ങനെ ചേർത്തിയതാണോ അവരും.
അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്കൂളും കൂടെ അതുകൊണ്ട് പള്ളിൽ വേറെ വിടെണ്ട അവിടെ എല്ലാം പഠിപ്പിക്കും ഖുറാനൊക്കെ പഠിപ്പിക്കും ഉ
അ ശരി പക്ഷെ നമ്മളല്ലേ ഒരു മാസം പഠിപ്പിക്കാൻ വേണ്ടിട്ട് തന്നെ എത്രയും രൂപ ചെലവാക്കണം അങ്ങനെ ഒക്ക ആവുമ്പോ ഞാൻ പറയാം അപ്പം നമ്മളെ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നതിൻ്റെ ആർ ഇതാ അറിയുന്നത് കാരണം എല്ലാവർക്കും ആ എല്ലാവർക്കും ഇതൊന്നും അഫൊർഡ് ചെയ്യണന്നില്ലല്ലോ
ഇല്ല ഇല്ല ഏ ഇപ്പൊ എന്നോട് പറഞ്ഞു കൊച്ചിനെ അവിടെ ചേർക്കാ പറഞ്ഞ് എവിടാ ഇത്രയാ അടുത്ത് ഞാൻ ഞാൻ പറഞ്ഞ് ആ ഞാൻ പറഞ്ഞ് സ്കൂളല്ലേ ഇപ്പൊ പ്ലേലല്ലേ പഠിക്കുന്നത്. അപ്പ തന്ന അ ആവ്യം ഇല്ലോ പി നോങ്കി ഒന്നില് ആ എൽ ക ജി യു കെ ജി കഴിട്ട് ഒന്നില രണ്ടേക്കത്തുമ്പോ വേണെങ്കി നമുക്ക് നോക്കാം
ചേർക്ക അതന്നെയ കാരണം ഇപ്പൊന്നൊന്നും അറിയൂലല്ലോ അവർക്ക് വെറുതെ പോവല്ലേ ആ
ന്ന് പഠിക്കുായിരുന്നു
ആഹ് ആഹ്
ആ അപ്പൊ അതിന്റത് എയ്ഡ് സ്കൂൾ ആയിരുന്നു അത് അവിടെന്ന് തന്നെ നമുക്ക് ചിലവ ഒന്നുമല്ല ഏത സ്കൂള ആായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് ആ വീട്ടിൽ വന്നിട്ടും പിന്നെ വീട്ടിൽന്ന് കമ്പ്യൂട്ടർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ
ആഹ് ആഹ്
അപ്പൊ അപ്പം ഗവൺമെന്റ് പോണതിന്റെ പാട എന്തരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെ വരു പറയും ഞാൻ ഗവൺമെന്റിലല്ലല്ലോ പഠിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഇത് കഴിയട്ടെ ഹസ്ബന്റിന്റെ തീരുമാനം അത് പിന്നെ ഓ എൽ കെ ജി ഒക്കെ അല്ലല്ല
ഉം
ഇപ്പൊത്തന്നെ വേണ്ട
ആ അതെ ആ അതെ ഞാനും ചോ പിന്നെ നമ്മുടെ അടുത്ത് അതിന് മാത്രം നമുക്ക് അത്രയും ചെലവ് ണ്ടെങ്കിലേ ചെലവാക്കാൻ നമ്മുടെ കയ്യില്ണ്ടെങ്കി യ നമുക്ക് ചേർ അ അങ്ങെയുള്ള സ്കൂിലൊക്കെ ചേർക്കാം ക്ഷേ നിക്കൊന്നും അതിനോട് അത്രി നമ്മളിപ്പൊത്രി നല്ലത് സൗകര്യത്തിന് ഗവൺെന്റ്സ്കൂളെന്നെണ്ടല്ലോ
ഒണ്ട് ഇപ്പ് മ്മ് ഇപ് ഇപ്പത്തെ ആ ഇപ്പത്തെ ഗവൺമെന്റ് നമ്മളവിടുത്തെ എന്റെ കൊച്ചു പോണ് ഗവൺമെന്റ് സ്കൂളിലെ ഒരു ഗ്ലാസ്സില് രണ്ട് ഫാന് ടി വി
ആ അതെ അത് പിന്നെ ഞാൻ പറേണ്ടല്ലോ മോളെ അംഗൻവാടില് പോന്നെന്നെ പറഞ്ഞ പോലെ രണ്ട് ഫാന്ണ്ട് ടി വി വി ണ്ട് ഫ്രിഡ്ജ്ണ്ട് എല്ലാ സംഭവങ്ങളും അവിടെണ്ട് ആ അങ്ങനെക്കെ തന്നെല്ലേ നമ്മള് മ്മള വീട്ടില്നിക് ക്ക്ന്നത് അതിലേറായിട്ട പിൻ ആ അതാണ് അവിടെ നമ്മള് ഫീ. കൊടുക്കണം ഇവിടെ ഫീ കൊടുക്കുന്നില്ല അ
കൊടുക്കുന്നില്ല ഇവിടെ എന്തരു യൂണിഫോമില് തുണിക്ക് നൂറോയിരുനൂറോ രൂപ വണ്ടി വണ്ടി ഫീസ് ഇരുന്നൂറ്റമ്പത് രൂപ ബുക്കിന് ഇരുനൂറ് രൂപ ആ ബു ക്കിന് ഇുന്നൂറ് രൂപ വാങ്ങും പ്ലേസ് സ്കൂളായതൊണ്ട് ഗവൺമെന്റിന്റെതല്ലല്ലോ ആ അതുകൊണ്ട് ബുക്കിന്റെ ഇരുന്നൂറ് വാങ്ങും അതേ ഒള്ളൂ
അതെ അതെ അതാണ്
അപ്പൊ ഞാപ്പെന്തായാലും ഇവടെ പോട്ടെന്ന് വിചാരിച്ച് പ്ലേ സ്കൂള് കൊച്ച് ഇപ്പൊ കൊച്ചല്ലേ ഇപ്പൊ പ്രൈവറ്റായാ പോയാലും എവിടെ പോയാലും
എന്തായാലും കണക്കാണ് കാരണം ഇപ്പോ ആ പ്രായല്ലെള്ളൂ അവർക്ക് ആ ഇപ്പൊ കളിക്കാനാണ് കാര്യായിട്ട് അവര് പോകുന്നന്നെ ഫ്രണ്ട്സൊക്കെണ്ട്
ആ അതെ അതെ പഠിക്കണമെങ്കി അറ്റ്ലീ സ്റ്റ് എൽ കെ ജി എങ്കിലും ആവണ്ടേ
അതെ എൽ കെ ജി ആയാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാ ആ അതെ അതെ എൽ കെ ജി യു കെ ജി പിന്നെ ഒന്നിലേ കൂട്ട് എത്തുമ്പോയേക്കാണല്ലോ ഏകദേശൊക്കെ അവര് പഠിച്ചിട്ടുണ്ടാവുന്നത് എൽ കെ ജി യു കെജി തന്നെ ഏകദേശം കുഴപ്പല്ലാത്തപ്പോ നമ്മുടെ നാട്ടിലെ എന്താ എൽ കെ ജി യു കെ ജിന്റെ ഇതാണെങ്കിലൊക്കെ നല്ല രീതിയിൽ തന്നെ പഠി
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് നല്ല ഇത് പ ക്കുന്നുണ്ട്
അത
ഇപ് ഇപ്പം ന്ന് പറയുമ്പോ അവല് കു വരയ്ക്കാനും കുത്താനും ഗോളം വരയ്ക്കാനൊക്കെ പ്ലേക്സ്കൂളിൽ പഠിപ്പിക്കയുള്ളൂ
ആ ആഹ് അതെ ഇവിടെന്നിപ്പോ ഇവിടെന്നിപ്പോ നമ്മുടെ അടുത്ത് സ്ലൈ റ്റൊന്നും കൊടുത്തയക്കേ വേണ്ടന്നാ പറഞേസ്ലേറ്റും ബുക്കൊന്നും കാരണം ഇപ്പോൾ തൊടക്കത്തിലാവുമ്പോ ചെല കുട്ടികൾക്കൊക്കെ കരച്ചിലുണ്ടാവുല്ലോ അതൊക്കെ ഒന്ന് ഇങ്ങട്ട് മാറി വന്നി എന്നാലും കാണട്ടെ അവിടെ വന്നിട്ട് ഓരോന്ന് ആഹ് പാ കഥകളായാലും അതുപോലെ കഥകള് ചെറിയ രീതിൽ അവരോട് കഴിയുന്ന രീതിയിലൊക്കെ കഥകൾ പറഞ്ഞു തരാറുണ്ട് ടീച്ചർ പറഞ്ഞു തന്നതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആഹ് സന്തോഷ അവർക്ക്ന്നെ സന്തോഷാണ് പറഞ്ഞെരുമ്പോ
ച്ചറാണെങ്കി ഒരു പാട്ട് പഠി പ്പിച്ച് ഒരു ടീച്ചർ അത് വീഡിയോ എ ഗ്രൂപ്പിലിട്ടായിരുന്നു
ആഹ്
മമ്മക്കൊരു ഗ്രൂപ്പ് ണ്ടാവും കൊച്ചുങ്ങളെ കാര്യങ്ങളൊക്കെ അറി ആ അതില് ആ ഗ്രൂപ്പിലിട്ട് പിന്നെ അന്ന് വൈകുന്നേരം വന്ന് നടന്ന് പാട്ട് പാടലും പാടലായിരുന്നു ഇവിടെ
ആ പിന്നെ അവർക്ക് അതെന്നെ ണ്ടാവുള്ളൂ കുറേ ടൈമിന്ണ്ടാവും പാടാന്
ആദ്യ ല യൂട്യൂബ് കാണുന്ന റീൽസാണ് പാടി കൊണ്ടര്ന്ന
ഇപ്പ ഇതാണല്ലേ എന്നാ ശരിട്ടോ ആ ഓക്കെ